ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേ
എന്തെക്കെ വിശേഷങ്ങളൊക്കെ?
ആഹ് അടേ മിറ്റൊ, അകോ തൂത്തിട്ട്കാണ്ടാ ഇവിടെ ഇരിയ്ക്കുന്നെ, എല്ലാർക്കും പനി. എല്ലാത്തിനും പനിയാടാ.
ആഹ് പനിയാണ് ലേ? ഇപ്പ ഈ മയക്കാലായ്റ്റെ എല്ലോട്ത്തുണ്ടൊരു പനി.
ആഹ് ണ്ട്. പുള്ളാറെ സ്കൂളി പോയി കഴിഞ്ഞപ്പം മോനായിരുന്നു ആദ്യം പനി
ആഹ്
പിന്നെ മോക്കായി, പിന്നെ ഹസ്ബൻഡിനായി പിന്നെ എനിക്കായി
ആഹ്
എനി എന്റെ സൗണ്ടങ്ങ് പോയി.
എ പൻച്ചാ പിന്നെ സൗണ്ടൊക്കെ പോവും, ഇൻക്ക് കൊർച്ചീസം മുന്നേ പന്യേനു. പ്പൊ മാറ്യേതാലും.
ആണോ? ആരൊക്കെയുണ്ട് വീട്ടീ?
വീട്ടില് ഉമ്മാ, ഉപ്പ, ഏട്ടന്, താത്താ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞോ?
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞു.
ഏഹ് വൈകീട്ടത്തേക്ക് എല്ലാ ഇരിപ്പുണ്ടൊ?
ആഹ് വൈകുന്നേരൊക്കായി, ത്തേക്കൊക്കായി.
ആഹ് ആഹ്.
ഉം
മീനൊക്കെ കിട്ടിയോ?
മീന് ഇന്ന് വാങ്ങീട്ടില്ല
ചെടിയൊക്കെയുണ്ടോ വീട്ടി?
ആഹ് ചെടിയൊക്കെ കൊർച്ചൊക്കെണ്ട്.
കൃഷികളാ.
ആഹ് കൃഷിണ്ട്, കൊർച്ചൊക്കെ. ഇപ്പയ്ന് കൃഷിക്കയ്ന് മ മയ്ലാള് ണ്ടാക്കിയാല് മയിലാളും പന്ന്യാ ളൊന്നും നിക്കാനയിക്കൂല
ആഹ് പന്നിയുടെ ശല്യം ഉണ്ട്ല്ലേ
പന്നിയുടെ ശല്യണ്ട് മയിലാളുണ്ടാവും പയറൊന്നും ണ്ടാക്കിയാലു ത്തേലൊക്കെ ണ്ടാക്കിയാല അതൊക്കെ ഒക്കെ കൊത്തി കൊണ്ടോവും ചെറിയേ കുമ്പളങ്ങേ അങ്ങൻത്തൊക്കെണ്ടെങ്കി ചെർതാവുമ്പ തന്നെ അയ്ന്റെ കാണെന്നല്ല ഒക്കെ ഇങ്ങട്ട് ങ്ങനെ എർങ്ങി വെരും മയിലാളൊക്കെ നല്ല രസാണ് കാണാന്
ആഹ് ആഹ് ഇവിടേം മയിലൊക്കെ ചെലപ്പോ ഇവിടേം വരും
അയിലണ്ട്ല്ലേ
ഹം
ആഹ് പന്നികളെ പിന്നെ കാണലില്ല അന്ക്കായിറ്റങ്ങള്ൾ വരങ്ങള്ളു
ഉം
നമ്മള് കാണുന്നിക്ക പകലൊന്നും കാണില്ല ആഹ് രാത്രിയിലെ കാണാം ഉണ്ടാവും
ഉം
കൃഷിയൊക്കെ രാവിലെയൊക്കെ എന്തേലുമൊക്കെ കൃഷിയൊക്കെ ഉണ്ട അക്കെ ഇങ്ങനെയൊക്കെ ഏതത്തിക്കാണ്
ആഹ് അതുകൊണ്ട് എല്ലാവർക്കും രാത്രിയിലൊക്കെ വെളിയിൽ ഇറങ്ങാൻ പേടിയുണ്ടോ
ആഹ് രാത്രിൊക്കെ വെളിയിൽ ഇറങ്ങാനൊക്കെ പേടുന്നാണ്
ആഹ് ഇവിടെ അങ്ങനെ വലിയ പന്നി ശ ശല്യംന്നുമല്ല എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ട്
ആഹ്
മം അവിടെന്ന് മഴയുണ്ടായിരുന്ന
ആഹ് മഴൊക്കെ ഇണ്ട്ന്ന് മഴൊക്കെണ്ട് നല്ല മഴയു എന്നും ഒരു മൂന്ന് മണിക്കൊക്കെ
ഇവിടെ രാവിലെ അവിട്ടെ മഴക്കോളായിരുന്നു മഴ ഇങ്ങനെ ചെറുതാട്ടൊന്നും ജാറല്ലായിരുന്നു
ആഹ്
ഇപ്പ വണ്ടോ മഴ ചാർന്ന്
ആഹ്
എന്തോ വെച്ച് കറിയൊക്കെ
കറിയൊക്കെ മത്തൻ കറിയായിരുന്നു
ആഹ് ആഹ് മത്തങ്ങായി
ആഹ്
നിങ്ങൾക്കൊക്കെ ചക്കയൊക്കെ കിട്ടാറുണ്ടോ
ചക്ക ഞങ്ങൾക്കില്ല എവിടെ അടുത്തൊക്കെ ഉണ്ടലുണ്ട്
ആണ്
അടുത്തന്നൊക്കെ കിട്ടലണ്ട് ആഹ് ഇല്ല തരും വിടുന്നെങ്കിലൊക്കെ കിട്ടലു
അവിടെ പ്ലാവില്ലല്ലേ
ഇല്ല ഇല്ല
ഉം ഇവിടെ ഞങ്ങൾക്ക് പിന്നെ പല ചക്കയ്ക്കൊക്കെ ഇഷ്ടം പോലുണ്ട് കേട്ടോ പ്ലാവ് ഉം അപ്പുറം ഇപ്പുറോം എല്ലാം പ്ലാവ്ണ്ട്
ആഹ്
എന്നാ അൻ ഇന്നതുകൊണ്ട് ചക്ക വേവിച്ച്
ആഹ് ഇടിച്ചക്കൊക്കെ ഭയങ്കര രസാണ്. ചെർതാവുമ്പോ
ആ ആഹ് നല്ലതാ
മ്
ഏം പിന്നെ
പിന്നെന്താ വ ഇങ്ങക്ക് ഫുഡ്ഡൊക്കെ ആയോ, ഒക്കെയായോ
ആഹ് ഫുഡ്ഡ് രാവിലെ എല്ലാഅങ്ങാവും എല്ലാരും ചോറ് കൊണ്ടോവും
ആഹ്
പുള്ളാരും അണ്ണനും എല്ലാം ചോറു കൊണ്ടോവും. അന്നേരം പിന്നെ രാവിലെ ജോലി അങ്ങൊതുങ്ങും
ഉം ആ
പിന്നെ ഈ വയ്യാത്തേന്റെ ഒരു ബുദ്ധിമുട്ട്
ആഹ് വയ്യാഞാ പിന്നൊന്നിനും വയ്യേ ഞമ്മക്ക് എണീറ്റ് നിക്കാൻ കയ്യൂല
ക്കാനും ഒകത്തില്ല
ആഹ്
രാവിലെ വെളുപ്പിനെ എണീറ്റ് പുള്ളാരെയെല്ലാം പറഞ്ഞ് വി ട്ടാലും പിന്നെയും ആ പിന്നെ ക്ക് തൂത്ത് വാരക്കം ഏഹ് പാ തുണി അലക് ക്ക് വെള്ളം കൊണ്ടോര്നം. നമ്മക്ക് കെണറില്ല
കെണറ് ല്ലാ?
ഇല്ല കെണറില്ല അന്നേരഈ പൈപ്പ് ലൈനാ
ആ അപ്പൊ പൈപ്പ് ലൈനിലേ അപ്പൊ വീട്ട്ക്ക്
ലൈനില് പൈപ്പ് ലൈനിലെ വെള്ളം നമ്മള് തുണി നനക്കാനും ബാത്റൂമി പോവാനുമൊക്കെ എടുക്കും അല്ലാതെ നമ്മള് കഞ്ഞിക്കൊക്കെ വെക്കാനെ ചേട്ടന്റെ വീട്ടീന്ന് കൊണ്ടുവരുവ
അത് സെ സെരി
ആഹ്
ശരി വെള്ളം കൊണ്ടര്നൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് ത് വെള്ളത്തിന് ബുദ്ധിമുട്ടാ. ഇപ്പൊ എനിക്ക്യോന്നി പൈപ്പ്‌ ലൈൻ വന്നതിപിന്നെ അത്രയും ബുദ്ധിമുട്ടില്ല. മറ്റേന്ന് പറഞ്ഞാ ഈ വെള്ളവും വണ്ടിയും വരും
ആഹ്
വെള്ളവും കൊണ്ടിങ്ങനെ വണ്ടിക്കാര് വരുമ്പോ അമ്മളീ വല്യ പാത്രവൊക് ക്കൊ കൊണ്ട് വെച്ച് വാങ്ങിക്കുവാര്ന്നു
ആഹ്
ബാത്രൂമി പോവാനും കുളിക്കാനു എല്ലാം
ആഹ്
ആഹ ഇപ്പൊ പിന്നെ ഈ പൈപ്പ് ലൈന് പിന്നെ ഒന്നോ രണ്ടോ ദിവസം വെള്ളം ഇല്ലാതിര്ന്നാലും പിന്നേം വരും അന്നേരം നമ്മളി ഈ വലിയ ടാങ്കിൽ അടിച്ചിടും ആഹ അപ്പൊ അന്നേരം നമ്മക്ക് പിന്നെ ആഹ അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്
അങ്ങനാവുമ്പോ കുഴപ്പമില്ല അത് പൈപ്പ് വരുമ്പോ ഞമ്മളയിന്ന് എടുത്തോണ്ട് പോമ്പൊ അയിന് ഇങ്ങനെ ബുദ്ധിമുട്ട് കൊണ്ടോണങ്കിൽ
ബുദ്ധിമുട്ട് ഏഹ് ഇപ്പൊ വൈകുന്നേരം ആയപ്പ പൈപ്പി വെള്ളം ഇല്ല കേട്ടോ ചില സമയം അങ്ങനെ ചില സമയം നമ്മള് രാവിലെ എണീക്കുമ്പോ വെള്ളം കാണത്തില്ല
ആഹ
പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പഴത്തേക്കെ വെള്ളം വരുത്ത
ആഹ്
ഇങ്ങനെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കൊറെ അനുഭവിച്ച്
അനുഭവിച്
ആഹ് എന്താ വെച്ചാ ബാത്റൂമിൽ പോകാനായാലും തുണി നനക്കണമെങ്കിലും എല്ലാം നമ്മളീ വണ്ടിക്കാര് കൊണ്ടുവരുന്ന വെള്ളമായിരുന്നു പിന്നെ കൊറെ അ മഴ പെയ്യുമ്പഴൊക്കെ നമ്മള് പാത്രം വെച്ച് ആ വെള്ളവൊക്കെ പിടിച്ചായിരുന്നു തുണി നനക്ക്ന്ന്
ഉം ഞങ്ങക്ക് വ വേനലാവുമ്പോ രണ്ടു മാസം ബുദ്ധിമു ട്ടന്നെനി വെള്ളത്തിന്
ആണ്ലേ അന്നേരം എവിടെന്ന് എട്ക്കും
മഴക്കാലത്ത് വലിയ കൊഴപ്പൊന്നുല്ല അത്‌ പിന്നെ എളാപ്പാന്റെ ഉം അവിട്ന്ന് കിണറ്റീന്ന് വേറെ കിണറ്റീന്ന് ഇങ്ങട്ട് അടിക്കലാണ് അപ്പൊ
ആഹ് ആഹ് അടുത്താന്നോ അന്നേരം
കൊറച്ച് അടുത്താണ്
ആഹ് ആഹ് ആഹ് ഇനിയിപ്പോ മഴ ആയത്കൊണ്ട് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാല്ല്യോ
ഇല്ല മഴ പെയ്യ്തപ്പോ ഇപ്പോ കൊഴപ്പൊന്നുല്ല്യ
പിന്നെ പനിയൊക്കെ വന്നപ്പോ ആശുപത്രി പോയോ
ആഹ് പോയിനി
എവിടാ ഹെൽത്തിലാന്നോ
ആഹ് ഹെൽത്ത് സെൻ്ററിലാ പോയത്
ആഹ് ഇപ്പൊ ഹെൽത്ത് സെന്ററിലൊക്കെ നല്ല ചികിത്സയാ
ആഹ്
എനിക്കും രണ്ട് ദിവസത്തേക്ക് മരുന്ന് തന്നേക്കുന്ന് കൊറവില്ലെങ്കിലേ ചെല്ലാന്
ആഹ് അങ്ങൻത്തെന്നുള്ളു രണ്ട് ദിവസത്തിനെ ഒള്ളു തര്ണത്
ആഹ് ഭയങ്കര തെരക്കായിരുന്നു ആശുപത്രിയിലൊക്കെ മൊത്തം ഉം മൊത്തം പനിക്കാര്
ആഹ്
ഇഷ്ടം പോലെ പനിക്കാരായതുകൊണ്ട്
ആഹ്
ഇപ്പം നമ്പര് അടിസ്ഥാനത്തിലൊക്കെല്ലയോ വിളിക്കുന്നേ
ആഹ് ആഹ്
ഉം വരുന്നവര് വരുന്നവര് കേറുമല്ലല്ലോ നമ്മളവിടെ നിന്നിട്ട് ടോക്കൺ നമ്പര് വിളിക്കുന്ന അനുസരിച്ചാ കേറണ്ടേ
ഇങ്ങള് ഹെൽത്ത് സെന്ററിലല്ലക്കേ നിക്കല്
ആഹ് ഹെൽത്ത് സെന്റർല ഹെൽത്ത് സെന്ററി ഇപ്പില്ല ആധാറൊക്കെ കൊടുത്ത് നമ്മുടെ ആഹ് നമ്പര് ഫോൺ നമ്പര് പാട്ടൊക്കെ ലിങ്കായ അങ്ങനൊക്കെ ചെയ്തല്ലേ ഇപ്പൊ എടക്കുന്നേ
ഇപ്പൊ ഒരു കാർഡൊക്കെണ്ട്ലെ പുതിയതായിട്ട് ഇറങ്ങീനുലെ
ആഹ്
ഞാനത് എട്ത്തിട്ടില്ല ഞാനത് എട്ത്തിട്ടില്ലാറയാ
ഇല്ല
ഉം ഉം
ഉം
ആഹ് അന്ന് ഇന്നോട് വരാൻ പറഞ്ഞിനി ആധാറും കൊണ്ട് വന്ന് ഫോൺ നമ്പറൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാണ്ട് ഇട്ക്കണന്നൊക്കെ പറഞ്ഞ്ക്ക്ണ്
ആന്ന് അങ്ങനെ വേണം ചെല്ലാന് ഇനിയിപ്പൊ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാര്യം എല്ലാർക്കും ആഹ് വേണംന്ന് പറയുന്ന കേട്ട്
അവും വേണലേ നിർബന്ധാണല്ലേ
ഇൻഷുറൻസിന്റെ ഓരോ ഓരോ പിന്നെ പഞ്ചായത്തിന് പഞ്ചായത്തിനോ ഇങ്ങനെ ഓരോരുത്തര ഓരോരുത്തര വിളിക്കുവന്ന് പറഞ്ഞ
ഇപ്പൊ നിയമങ്ങളൊക്കെ മാറല്ലേ പുതിയ സർക്കാരല്ലേ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കയാണ്
ആണ്
പുതിയ സർക്കാർ വന്നതോണ്ട്
പുതിയ സർക്കാർ വന്നൊണ്ട് ഇപ്പം എല്ലാത്തിലും മാറ്റങ്ങൾ
മാറ്റം
ഉം
ഏതാലും നല്ലതാവട്ടെ ഞമ്മക്ക് ഗുണം ചെയ്യുന്നവരാകട്ടെ അത്രല്ല ഇപ്പ പറയാൻ പറ്റുള്ളൂ
ഇവരും ഭരിക്കട്ട അപ്പ അറിയാലോ
ആഹ്
അഞ്ച് വർഷം കഴിയുമ്പം അഞ്ച് വർഷം ആവുമ്പോ അറിയ
അറി അറിയും
ഉം ഇന്നാ ശരിയടാ
ആഹ് ഓക്കെ
ഉം